അയ്ക്കേട്ടെ
ഹലോ
ആഹ് കേൾക്കല്ലേ
ഹലോ
ഹലോ കേൾക്കാല്ലേ
ക്ക്ണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങളൊക്ക
എന്താ നല്ല വിശേഷം എന്താ അവിടത്തേക്കെ വിശേഷം
ഇവടിം അങ്ങനെ പോവ്ണ്ട് മഴയും തൊക്കല്ലേ
ആ ഇന്ന് ഇവടെ മഴ ഇല്യ ട്ടോ രാവിലെക്കെ ണ്ടായി പിന്നെ പോ ഈ നേരം വെരെ മഴൊന്നുല്യ
ആ ല്ല ഇപ്പഴ് ചെറിയൊരു ഇത്ണ്ട് പക്ഷേ ന്നാലും ണ്ട് ചാറലാണ് നേരാകുമ്പോ മഴ
ആ അതെന്നെണ് കുട്ടിയോളാണെങ്കി കൊട കൊണ്ടയിട്ടൂല്ല രാവിലെ മഴ ണ്ടായിട്ടൂല്ല അത് കാരണം കൊട കൊടുത്തയച്ചിട്ടില്ല ഞ്ഞ്പ്പോ ഓര് വെര്ണ സ്ഥലത്ത് ത്തു പോയി നിക്കണ്ടേരും
ആഹ് എന്താ ബസ്സോ ഓട്ടോ എന്താണ്
ബസ്സാണ്
ആഹ് ആഹ്
ഉം
അപ്പൊക്ക് വല്ല
എന്ത് ഹലോ ഹലോ എന്താ പറഞ്ഞേ കേട്ടില്ല
ആ ബസ് എറണാകുളത്തേക്ക് കൊ കൊറെ പോവാണ്ട്
ച്ചക്കെ അണ്ട് പോണം
ആഹ് ആഹ്
ആഹ് ഞങ്ങള് ഉള്ളേരിയയിലാണ് അപ്പൊന്ന് മേലോ വീട്ടിന്റെ അവുട്ക്കൊന്ന് എറ ആ അങ്ങട്ട് പോണം ഊം
ക്കുല ചെറിയ വണ്ടികളൊക്കെ അങ്ങനെയല്ലേ
ആഹ് വണ്ടി ലോറി അങ്ങനെയൊക്കെ വരും ബസ്സന്ന് ഓരോ ഒര് നമ്മളീ ഇവിടക്കൊന്നും വെരു ഇല്ലല്ലോ
ഏ സ്കൂൾ ബസ് വരൂല അള്ളാ അവർക്ക് ഭയങ്കര ഡിമേന്റോക്കെ
മറ്റഹ് ഞങ്ങള് എൽ. പില് പഠിപ്പിക്ണ ആക്ക് ഞങ്ങളെട്ത്ത്ക്ക് വെരും ട്ടോ ഓട്ടൊറിക്ഷ ആയിരുന്നു പ്പൊ അതൊക്കെ ബേരും യു. പീക്ക് ആയ കാരണം ഇപ്പോ അവരും വെര്‌ ഓല് വെര്ല്ല ബസ്സൊന്നും വെര്ല്ല
ആഹ് ആഹ്
പിന്നെ ഒരാള് ഹൈസ്കൂൾലാണ് അയാൾ ക്ക് പനിയായിട്ട് പോ
പോയി ആഹ് ഓ ഇബന് സ്കൂൾ തോർന്നപ്പോത്തിന് കൊറെ പുട് പനിയാണെന്ന് ഗ്രൂപ്പില് കാണാ തോർന്ന്ട്ട് ഒളളു മ്
ഉം ഈ മഴച്ചാറ് കൊണ്ടകാരനാണേ
അതെ അതെ പിന്നെ ഒരു മയ് കോട ചൂടിയാലും മഴ ഇണ്ടാവുമ്പോ ഒന്ന്
അതെ അതെ ഒന്ന് നനയാൻ നോക്കൊലേ ഞമ്മളൊക്കെ അത് കഴിഞ് വന്നതല്ലേ ആഹ് ത്ര ആള്ണ്ട്
ഇൻക്ക് മൂന്നാള്
മൂന്നാള് ആ ഇവടിം മൂന്നാളന്നെ രണ്ട് പെണ്ണും ഒരാണും ആൺകുട്ടി ചെറ്താട്ടോ ഓന് ഇപ്പൊതാ അംഗലവാടിക്ക് പോവാണ് ഉണ്ടാക്കിട്ടില്ലന്ന ഒരു പരിപാടിള്ള കാരണം പോവില്ല ഉം
ഓ പിന്നെ അവര് എന്നിട്ട് വെരുമ്പോത്തിന് എന്താ വൈകുന്നേരം എന്താ ഫുഡ് എന്താ
ഫുഡ് ഇന്ന് പോയെന്ന് ഞങ്ങക്ക് ഇവിടെ മൗലൂദ് ഇണ്ടായിര്ന്ന് ഇവ്ട്ത്തെ എളെമ്മ മരിച്ച് മരിച്ച് അപ്പോ അവിടെ പോയിട്ട് ക്ക് ഫുഡ് കിട്ടി ബിരിയാണി കി ട്ടി കുട്ടികളൊന്നും പോരാത്തതല്ലേ പറഞ്ഞിട്ടേ ആക്കി തന്നക്ക്ണു അപ്പൊ പിന്നെ വൈകുന്നേര ത്തെക്കൊന്നും നോക്കണ്ട ഒര് വരുമ്പത്തിനേ മറ്റേവരും ആഹ് അതെ ബിരിയാണി പിന്നെ അമ്മ കിട്ടിയൊണ്ട് ബാ ഗ്യ ഞമ്മളിപ്പോ കഴിച്ചിട്ട് ഓലെ മു ക്കുമ്പോളും
അ ആഹ് ഞമ്മക്ക് ഇടങ്ങേറാണ്
വേറെ എവിടെൽന്നോ പോയലും നമുക്ക് കൊണ്ട്രാൻ പറ്റ്ല ഇത്പ്പൊ നമ്മളെ സ്വന്തക്കാരാവൊണ്ട്
അതെ ആഹ് പിന്നെ തെരുമ്പോ വാങ്ങല്ലാതെ നമ്മൾക്ക് ചോയ്ക്കാനൊക്കെ മടിയല്ലേ എവിടെ പോയാലും
ഓരോ കുട്ടികളൊ ഒപ്പൊക്കെണ്ടായിരുന്നു ഓല്ന്നെയിരുന്ന് അവിടെ ലൈന് നോക്കി നട നമ്മളെ സ്വന്തം ആൾക്കാരും അല്ലേ അപ്പോ ഒൽക്ക് പിന്നെ ഓടനെ അ ക്കെ കെടുന്നതൊക്കെ നമുക്ക് കെണ്ടരുബോക്കരം മടിയൊക്കെ തന്നെ ഞാൻ അപ്പോ ഒൺലൈനി വാങ്ങി ഇ കാര്യണ്ടാവുമ്പോ ഓല് അതില് വെച്ച കൊടുന്നു ഒക്കെ ആഹാ സ്കൂട്ടീന്റെ ഉള്ളിൽ വെച്ചാൽ ആരും കാണൂല ആണ റോട്ടില് ആ റോട്ടുകൂടെ പോരും വേണം നടക്കാനുള്ള വഴിയള്ളൂ അപ്പോൾ റോട്ടുകൂടെ ട്ടിനെ പുട്ച്ച് പോരണ്ടേ
അതെ പിന്നെ
വേറെ എന്താ ജലദോഷ ഉണ്ടോ
ആ ഇച് ചെറുതായിട്ട് ജലദോഷംന്തൊക്കെ ഉണ്ട് പിന്നെ ഈ അലർജിന്റെ പ്രശ്നംഇണ്ട് അപ്പൊ പിന്നെഎന്നും ഇത് തന്നെയ്ക്കാരം
ഭയങ്കര ഹോമിയോ കാണിച്ചാല് മതി അലർജിക്കൊക്കെ
ആ ആ ഞാൻ കുടിച്ചിരുന്ന പിന്നെ ഇപ്പ നിർത്തീണ്
ആ അത് ഇല്ലല്ലെ ആഹ ഹോമിയോന് പിടിച്ചു കിട്ടാന് കെ ഭയങ്കര താമസാ പക്ഷെ പുട്ച്ച് കഴിഞ്ഞാ നല്ല ല്ലതാണ് നമ്മള് മറ്റേ ഇംഗ്ലീഷ് ഗുളിക കാണി ഞങ്ങളിപ്പോ ഞാനും അതെ ഇപ്പൊ സ്ഥിരായിരികുണ ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് അതായ ഈ മത്സ്യത്തിന്റെ കാര്യത്തി ഇതിലൊക്കെ എന്നും വൈകിട്ട് ഒക്കെ ആണോ യാവ അല്ലെങ്കി ആയാ പിന്നെ നിർ ഉപ്പുല്യ ങ്ങനെ ഇന്റെ വല്യ മോൾക്കൊക്കെ അപ്പൊ പിന്നെ അവിടെ കാണി പച്ചപ്പൊക്കെ കൊറെ ലെവലാവ്ണ്ട്ട്ടാ ഇപ്പൊ നമ്മൾക്കായാലും അതെ
ആ നല്ലതാണ് നമ്മള ശരീരത്തിന്
ആ ശരീരത്തിന് നല്ലതും ആണ് അതെ ഇംഗ്ലീഷ് ഗുളിക ഒക്കെ ഇപ്പ ഹോർമോണ്ന്റെ ഒക്കെ അത്ഇന്നോട് ഡോക്ടർ എന്താ പറഞ്ഞ വച്ചാല് ഇംഗ്ലീഷ് ഗുളിക തീരെ കൊടുക്കരുത് ഈ കാര്യത്തിന് എത്രയാ ഈ ഹോർമോൺ നമ്മു കൂടുതലും ഇ താവണേനൊക്കെ പിന്നെ ആ ഗുളികന്നെ കുടിച്ചുങ്ങാണ്ടിരിക്കേണ്ടി വരും ഉ അപ്പ എ എതണെങ്കിലും എന്ത് പ്രശനം വരികണങ്കിലും ഇബടെ കാണി വന്നാ മതിന്നാ പറഞ്
ആഹ് ആഹ് അവിടെ എടുത്ത തന്നെ ആയിരിക്കും ല്ലെ
അല്ല പോവണം ഒരു പത്ത് പതിനഞ്ച് രൂപയാണ് ബസിന് ഉം
അതെനെവും
ഉം
നിങ്ങൾ ഇവിടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് മലപ്പുറംന്നെ മലപ്പുറണാ തോ
അല്ലേ മലപ്പുറല്ല
അഹ് അഹ് പിന്ന
വേറെ എന്തൊക്കെ നിങ്ങെന്തന്ന എന്താ ഫുഡ് ഇണ്ടാക്കി
ഫുഡ് എന്താ വെച്ചാല് ഞാന് മക്കളൊക്കെ സ്കൂളക്ക് പോവൂലെ അപ്പൊ എന്തെങ്കിലൊക്കെ തട്ടി
തട്ടി തട്ടി കൂത്തില്ലേ
ഓ മതിയ എന്താ
ആഹ്
അവര് പോകുമ്പോത്തിന് എന്തെങ്കിലും തട്ടിമുട്ടി ഉണ്ടാക്കിയിട്ട് വേക താകല്ല
ഉം മൂന്നാളും പോവ്ണ്ടോ?
ആഹ് മൂന്നാവുമ്പോ ചെറിയ പ്രാശ്യം ചേ
തീല്ല്ലേ
ആഹ് ആഹ് വല്യാള് അഞ്ച് അഞ്ചിലാണ് ഒരാള് ഒന്നിലാണ്
ആഹ് ഇയാള് എൽ കെ ജിലായി
ആഹ് അപ്പപിന്നെ ആരുല്ല അപ്പൊ പിന്നെ അവര് വരുമ്പോത്തനല്ലേ എന്തെങ്കിലൊക്കെ ഓർക്ക് പിന്നെ ഒറ്റ ക്കാവു മടിയാണ് നമുക്ക് കഴിക്കാനും മടിയാണ് ഉണ്ടാക്കാനും മടിയാണ് എന്നതില്
ആഹ് ഉപ്പല്ല വിടെ കു
ഇല്ലല്ല അര് സുഖാ പോയിട്ട് പ്പൊര് മാസായി
ആഹ് പിന്നെ ആണുങ്ങൾ ഉണ്ടെങ്കി നമ്മള് പിന്നീ
അതെ അവവര്ണ്ടാവുമ്പോ കറക്ട് വിളിക്കുമ്പോ ചോയ്ക്കോ അപ്പൊ ആഹ് അത്ണ്ടാക്കീ അത്
ആഹ്
പിന്നെ തറവാട് അടുത്തന്നെ ഇമ്മ എന്തെങ്കിലും ചെലപ്പം എന്തെങ്കിലൊക്കെ ആയിരംരൂപക്കെ തരും ഇണ്ടാക്കാനറിയില്ല ഇണ്ടാ ക്കും ന്നാലും
ആഹ് ഈ രാത്രിക്കൊക്കെണ്ടപ്പം ആഹ് അതെ പോലെ
പിന്നെ സ്കൂള്ല് പിന്നെ ഇവര്ക്ക് കൂട്ടാന് കൊടുത്തയക്കും പിന്നെ അഹ് ആഹ് സ്കൂ ഗവൺമെന്റ് സ്കൂളാണ്
അത് തന്നെയാ നല്ലത് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് പോലെ ഇഷ്- ഇഷ്ടത്തിന് പോവാനും- മറ്റേതൊക്കെ നാ- വണ്ടി വരും പോകും കുട്ടികൾ വൈകീട്ട് വര ത അതെ മദ്രസയുടെ കാര്യയാലും ഇതന്നെയാണ് സുഖം ഗവൺമെന്റ് സ്കൂളില്-
പിന്നെ ഓരൊക്കെ- ചേർക്കല് എതിലാണ് സാധാരണ റിസ്ക് പറഞ്ഞേക്കുവല്ലോ ഏത് പ്രൈവറ്റില് ആ- ക്കിയാലും മദ്രസ സെപ്പറേറ്റ് അവര് കൊടു ക്കണ്ടല്ലോ
ആഹ്
രണ്ടാമത്തെ ആളത്രേല്ലാ ഇരുന്നത് നാലിലോ അഞ്ചിലോ ആഹ് ആഹ് അടുത്തപ്രാവശ്യം പുതിയ ഇതി പൗല
ആഹ് അതെ പുതിയതി തന്നെയാണ് മറ്റേത് ഞങ്ങളവിടെ എൽപി യു പി എൽപി വരെ ഇവിടെ ഇണ്ട് പിന്നെ ഏഴാം ക്ലാസ്സ് മുതല് ഞങ്ങളവിടെ പിന്നെ- വേറെയാണ് യുപി ക്കാവും ചെലോടുത്തൊക്കെ അഞ്ച് വരെണ്ടാവും എൽപീലല്ലേ
ഞങ്ങ ഇവിടെ ഇവിടെ നാല് വരെ ഉള്ളു പക്ഷെ എന്റെ വീടിന്റെ അവിടെ അഞ്ച് വരെ
അഞ്ച് വരെ ആഹ് ചെല സ്ഥലത്ത് അങ്ങനെയാ
ആഹ് പിന്നെ ഈ അഞ്ച് വരെ ആയാലും പിന്നെ ആറും ഏഴും പിന്നെ വേറെ ഒന്ന് പിന്നെ എട്ട് വേറെ അങ്ങനെയക്കെ ഒക്കെ ബുദ്ധിമുട്ട് ഒക്കെ ഒന്നിച്ചു വേണം എന്നാ പിന്നെ കുട്ടിയക്കായാലും കൊഴപ്പല്യ
ഇവിടെ നാലു വരെ പിന്നെ ഏഴു വരെ ഒരു- സ്കൂളില് പിന്നെ എട്ട് മുതല് പത്ത് വരെ അല്ല പ്ലസ് ടു വരെ ഉണ്ടുട്ടോ അങ്ങനെ വേറെ സ്കൂളിൽ അങ്ങനെയൊക്കെയ
മദ്രസ അടുത്തന്നെ
ആഹ് മദ്രസ അടുത്താണ്
ആഹ് ആഹ്
കൊറച്ചു പോയ മത് മദ്രസ അടുത്താണ് അന്ന് രാവിലെയാണ് രണ്ടാക്കും ആഹ ആറ് മണിക്കാണ്
ഉം പക്ഷെ ഇപ്പം കൊഴപ്പില്ലട്ടോ ഇപ്പൊ ആറ് മണിക്ക് ആറ് മണി ആറേകാലിന്റെ മദ്രസ ആയാലും നല്ല നേരം
ആഹ് ആ നേരത്തെ ആ ആഹ് കെ നല്ല ഒരു സമയം വരും
നോക്കുമ്പോഴെ അവരെ പറഞ്ഞയക്കാനൊക്കെ
ആ പിന്നെ സോലറ്റൊക്കെല്ല ഇവിടന്ന് എന്റെ മൂത്തച്ഛന്മാരുടെ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാരും പാടാവുമ്പോ പേടി ഇല്ല്യ ഉം
ഇവിടെ ഒരാൾക്ക് ആറ് ആറരക്കാണ് ഒരാൾക്ക് ഏഴരക്കാണ്
ആണോ രണ്ട് സമയാ
ആഹ് പിന്നെ ചെറിയാളെ ആക്കി ഇല്ല നാല് വയസ്സിപ്പോ ആയിട്ടുള്ളൂ പിന്നെ തെരഞ്ഞെടു ആവണല്ലേള്ളൂ വിചാരിച്ച്
അതെ എന്താ കുട്ടികള് വരുമ്പോ എന്താ ഇനി
അവർക്ക് ചായക്കടെന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെലപ്പോ ചെ ഇപ്പൊ ഒരു ചോറ് ഒരു ആറ് മണിയക്കെ ആവുമ്പോ ചോറ് കയ്യിക്കലാണ്
ആണല്ലെ എന്തേലുമൊക്കെ ഉണ്ടാക്കോ ഫുഡ് എന്തേലും ഓക്കെ
ആ എന്തെങ്കിലൊക്ക ഉണ്ടാക്കും ചെലസൊക്കെ ഉണ്ടാക്കും ഇന്നല ഇപ്പൊ മക്രോണി ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തൊക്കെ ആവുമ്പോര്
മക്രോണി ഇപ്പൊ എങ്ങനെ ഇണ്ടാക്ക നിങ്ങള്
അങ്ങനെ എഗ് ഇട്ടിട്ടാ ഉണ്ടാക്കിത്
ആ
ചികിട്ട് ആഹ് കുക്കറിൽ അല്ല ഒന്ന് തെൾപ്പിച്ച് നമ്മള് തെൾപ്പിച്ചു പറ്റൂലേ
ആ ആ ആനെ മതില്ലേ ഒന്ന് തെളപ്പിച്ചൂറ്റിയ ആഹ് ങ്ങട്ട് നമ്മള് ഓട്ടപ്പാ ഇങ്ങനെ ഓട്ടള്ള പാത്രത്ത്ക്കാണ്ട് ഒഴിച്ചെക്കും ആഹ് ന്നിട്ട്
ന്ന്ട്ട് പിന്നെ ഉള്ളിംതൊക്കെ വാട്ടീട്ട് മുട്ട ചിക്കിയിട്ട് ഇണ്ടാക്കി ആ ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്ക്അ
അതിന് കൂടുതൽ വേവ്ണ്ട് ആ ഓക്കെ ഓക്കേ ന്നാ ശരി ഓക്കെ